ഹലോ.
ഓക്കെ അല്ല കക്കല്ല നിന്ന ആ, ആ ആ ആ, ഓ, ഓ, ഓ കുറ കൂടെ കഴിച്ചോ.
ആഹ് ഫുഡ്‌ കയിച്ചു.
ഓ ഓ ഓ ഓ എന്താ പൊറത്ത്ന്നാ കഴിച്ചേ അല്ലേ വീട്ട്ന്നോ?
വീട്ടിന്ന് വീട്ടിന്ന്.
വീട്ടിൽന്നാ ഓ ഓ ഓ എന്താ ബ്രോ ന്താ പഠിക്ക്ണന്താപ്പൊ?
ഞാനോ ഞാൻ ബി സി എടുത്ത ഇപ്പൊ.
ഓ ബി സി ബി സി ബി സി യേ ഓ ഓക്കെ ഓക്കെ അപ്പൊ മറ്റേ ഡെസ്കോളർ ആവല്ലോ അപ്പൊ?
ഏ സ്ലെ
മനസ്സിലായില്ല ഡാസ്കോളർ ആവല്ലോ അപ്പൊ?
ആഹ് ഡേസ്
ഓ ഓ ഓ ഓ ഓ ഇങ്ങനെ ഓസ്റ്റലോസ് ഒക്കെ ഉണ്ടെങ്ക അവടെ? കോളേജില് അല്ലെങ്കില് ആധികസ്കഴ്സ് തന്നെയാ. ഓ ഓ ഓ ആൾക്കാരെ എങ്ങനെ ദൂരത്തന്ന് ആൾക്കാരും നല്ലദൂരത്ത്ന്ന് ള്ള ആൾക്കാര് ണ്ടോ ഐ മീൻ മറ്റേ കേരളത്തിന്റെ പുറത്തുനിന്നൊക്കെ
ആഹ്, പുറത്തന്ന് തിരുവനന്തപുരത്ത്ന്നാണ് ആ കേരളത്തിന്റെ പുറത്തുന്ന ഉദ്ദേശ്യച്ച്
കേരളത്തിന്റെ വൊറത്തൊന്നും ഇല്ലല്ല.
പൊറത് ന്ന ആ, ആ, ആ, ആ, ആഹ്
ആഹ്
ആ നോർത്ത് ഈസ്റ്റ് ആ ഭാഗത്ത്ന്ന് വെസ്റ്റ് ബംഗാളില കുട്ടികള ഉണ്ടായിരുന്നേ ഞങ്ങളുടെ പ കൂടെ ഓടിക്കാൻ എങ്ങനണ്ട് അവര്? കുഴപ്പമില്ല മിംഗ്ളാണ് പെട്ടെന്ന് കമ്പനിയൊക്കാവും
ആഹ
പെട്ടെന്ന് കമ്പനിയാവും ഓ നല്ല അത്യാവിശ്യം മിംഗ്‌ളൊക്കെയാണ് വലിയ കുഴപ്പല്ല അല്ലാത്തശ്യം ഫ്രൺഷിപ്പിന് വാലിയൂ കൊടുക്ക്ണ ടീംസാ മ്മള് വിചാരി സംസാരിക്കട്ടെ ആ ഇംഗ്ലീഷും ഹിന്ദി സംസാരിക്കും ഹിന്ദിയാണ് മെയിന് ഇംഗ്ലീഷ് പിന്നെ അത്രല്ല ഹിന്ദിന്നെ പിന്നെ നമ്മള മലയാളരണല്ലേ ഇമ്മള ഇങ്ങനെ മലയാള ങ്ങനെ അവരങ്ങനെ പറഞ്ഞഞ് പിന്നെ ഓൽ കുറച്ചൊക്കെ മലയാള അണ്ടർസ്റ്റാഡ് ചെയ്യല്ലോ
ആ പിന്നല്ലേ
ഓ ഒരു പറയൂല്ല പക്ഷെ ന്നാലും മ്മള് ചെ ങ്ങനെ ആണ്ടർസ്റ്റാൻഡ് നോക്ക് മ്മളെ അങ്ങട്ട് പറഞ്ഞൽ ചിലപ്പോൾ മനസിലാാവൻ ചാൻസ്ണ്ട് പക്ഷെ ഇങ്ങോട്ട് ചിലപ്പോ പറഞ്ഞ ഹിന്ദിയൊക്കെ ഇംഗ്ലീശോക്കെ തറ്റോവും അങ്ങനെയൊക്കെ ആ ന്നാലും കമ്യൂണിക്കേഷൻ നടക്കും ഒയ്ച്ചു കയറൊന്നും പറഞ്ഞില്ല പാസ്ററ്തെ പാസ്റ്റത്തെ കുറച്ച ആഴ്ച കൊറച്ച് ദിവസങ്ങളിലൊക്കെ ണ്ടായിരുന്നു ആ ഇമ് ഇമ്
ന്ത
എന്റെ ബ്രോ ഇങ്ങനെ സെഡങ്ങനെണ്ട് നല്ല പോണ്ടോ ഞാൻ ഡിഗ്രി ആ നോക്കിക്കൊണ്ട് ബിട്ടക്ക് ഡിഗ്രി
ഡിഗ്രിക്ക്
ആഹ ആഹ് ആഹ് നാല്കൊല്ലത്തെ
ഓക്കെ ഓക്കെ
ഇത് കഴഞ്ഞട്ട് നോക്കണ്ടേ എന്തെങ്കിലും
ഏ ഇതഴ്‌ഞ്ഞിട്ട്
ഇത് കഴിഞ്ഞിട്ട് പി ജി ചെയ്യണോന്നുണ്ട് എൽ സി എടുക്കണെന്നുണ്ട് ഓ ഓ ഓ ഓ ഓ ഓ ഓവ്ട്ന്നാ അട് ത്തന്നെ കോളേജൊക്കെണ്ടോ
ആഹ അടുത്തത് ഒരു കി
ആ അടുത്ത് കെ കെ എം ഉണ്ട് ഓ ഓഓ ഈ ഡി കെ എംൻറ്റെ ഫുൾ ഫോം എന്താ അങ്ങനെ കേൾക്കലണ്ട് പക്ഷെ മറന്ന് പോയി പിന്നിം
തൾ കൊഞ്ഞ മസ്
ഓ ഓ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഫ്രണ്ട് ത്തണ്ടവ്ടെ ഫ്രണ്ടൊരുത്തന്ണ്ടവിടെ
ആഹ
അവന് തേർഡ് ഇയറാ തേർഡ് ഇയർ ഡിഗ്രി ബിടെ ബിടെക് പഠിക്ക്യാണ് ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ പഠിക്ക അവിടെ
ഉ
അവന്ങ്ങനെ ഫുൾ ഫോം പറിം പക്ഷെ നമ്മളിങ്ങനെ മർന്നോവും പെട്ടെന്ന് നിന്ന് ഓർത്തക്കാൻ പറ്റിയ നെയ്മല്ലല്ലോ
ഏ നല്ല കോളേജ് ആണത് കേരളത്തില് തന്നെ ഏറ്റവും നല്ലൊരു കോളേജ്
ആ അതെ ആ ടോപ്പ് ടു ഓ ത്രീ യോറ്റെ അല്ലേ
ഉം
ഉം അതിപ്പോം നല്ല നല്ല കോളേജ് തന്നെ പിന്നെ അല്ല കിട്ടോ അവമാർക്ക് പിന്നെ ബോനെ വേറാരലും തോക്കെണ്ടോ ആ പിന്നെ റാങ്കോ
ഉം
ഓ ഓ ഓ ഓ ഓ ബ്രോഡിന് പോർത്തന്നെ പഠിക്ക്ണ്ടോ ഐ മീൻ അബ്രോഡ്
എംബ്രോഡ് എംബ്രോയിഡ് എന്റെറ ഒരു ഫ്രണ്ട് ഉണ്ട് ജാൻ
ഏ ഫ്രണ്ട് ഉണ്ട് ജാൻ
ജർമ്മനിയില്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഏതാ ബീട്ടക്ക
ആഹ് അ ബീ
ആ അവ ബിടെക് അല്ല അവ വേറെരു ഡിഗ്രി കോഴ്സ് എടുത്തേക്കുന്ന ഓ
കമ്മ്യിക്കേ
എന്റെറെ ഒരു സ്വന്തം വെച്ച ചൈനയ പഠിക്കേണ്ട് മറ്റേ മെഡിക്ക മെഡിക്കൽ ല്ലേ ഡോക്ടറാവാൻ
ആഹ് ആഹ്
അത് പഠിക്കണ്ടേ ആ അവടെ പി ജി ചെയ്യാണ്
ഓ ചൈനയില് ചൈനയില് നല്ല ഇതാണോ നല്ല ഓപ്പർച്യൂണിറ്റി ആണോ
ആഹ് നല്ല ഓപ്പർചുണിറ്റി ആണ് ആഹ് ന്റെ ഒരു കുടബക്കാര് അവിടെ പോയിട്ടുണ്ട് എന്റെ ഒരു ചേച്ചി അവന്നാ പി ജി കപ്ലീറ്റ് ചെയ്ത ഇവപ്പോ അടുത്ത് പോയതാ
സാധാരണ യൂസ്
സാധാരണ ഈ ഉസ്ബുകിസ്ഥാന യുക്രൈൻ അവിടെ യേക്കെ പോകലേ പക്ഷെ ചൈനയും ഇണ്ടോ തോന്നുന്നുണ്ട് അത്യാവശ്യം അവിടെ പിന്നെ നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ ഇൻസു കുറെ പേഷ്യൻസ് ഉള്ളതാണ്
ആഹ് ആഹ്
കുറെ പേഷ്യൻസ് ഇണ്ടാവും നല്ല മീൻസ് അങ്ങനെ നല്ല അഡോൻസ് ആയിട്ടുള്ള കുറച്ചു കൂടി ഇതാണ് പില്ലോ പെയിൽസ് മറ്റേ ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഇതാണ് സ്ഥലാണ് ഓ ഓം ഓം പറഞ്ഞത് കുറച്ചും കൂടി നല്ലത് അവിടന്ന് പഠിക്കണംന്നാണ് പിന്നെവിടെ പഠച്ച് കഴിഞ്ഞിട്ട് അവടെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നൊരു എക്സാം എഴതിയാലേ മ്മക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെയുണ്ട്
ആഹ്
അപ്പ അവിടുന്ന് പി ജി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷവും ഇവിടുന്ന് എക്സാം എഴതണം എന്നാലേക്ക് മ്മക്ക് മ്മക്ക് മറ്റേ അടെ പ്രാക്ടസ് ചെയ്യൻ പറ്റുള്ളൂ ഇന്ത്യൽ പ്രാക്ടസ് ചെയ്യൻ പറ്റുള്ളൂ അങ്ങനത്തെരു നിയമുണ്ട് ഓഹ മ്മ് അങ്ങനെ ണ്ട് അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ പുറത്തുപോയി പഠിക്കുന്നു പക്ഷെ നല്ല പൈസ വേണം അത് വേറെ കാര്യ
ചിലവുണ്ട് അതത് എല്ലായിടത്തും പഠി
പുറത്തുപോകുന്നത് ചില ആഹ് അത് തന്നെ എത്ര പൈസ വേണം ഇവന്റെ പിന്നെ അത്യാവശ്യം റിച്ചായോണ്ട് കുഴപ്പല്ല ഇവൻ്റെ വീട്ടുകാരെ അത്യാവശ്യം സപ്പോർട്ടീവാണ് റിച്ചും ആണ് ഓ പിന്നെ അവനല്ലേ കൊഴപ്പുണ്ടാവൂില്ല അവന്റെ ചേച്ചി ഇപ്പ അതേപോലെ ഇപ്പങ്ങനെ ഡോക്ടറായിട്ടുണ്ട്. ചേച്ചി ഓർത്തോ ഡോക്ടറാ ഓർത്തോ ഡോക്ടറ ആാണ്
ഇവൻ പോയത് എന്നിട്ട് ലോൺ ലോൺ എടുത്തട്ടാ
ലോൺ എടുതിട്ട അത് ശരി അത് ശരി ആഹ് ആഹ് ആഹ് ഓ ഓ ഓ ഓ ഓ അന് തിരിച്ചടക്കാനോങ്ങനെ പണി എടുത്ത് തിരിച്ചടക്കാ കിട്ടി കഴിഞ്ഞാ പിന്നെ കുഴപ്പല്ലല്ലോ പണി കിട്ട കിട്ടുന്ന വരെ കുഴപ്പമുള്ള കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല
അതാ പണി കിട്ടുന്നവരേ ഒള്ളു
ആ ഊ നിട്ടുന്നതൊക്കെ ഒള്ളു നീട്ടി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെിലൊക്കെ മ്മക്ക് പിന്നെ ലോണഴിക്കാനുള്ളതായിക്കോളും ആഹ് ആഹ്
ഉം
ലൈഫ് സെറ്റ് ആയ്ക്കോളും അങ്ങനെങ്ങന അങ്ങനങ്ങങ്ങനെ പോയിട്ട് ബ്രോ സ്പോർട്സൊക്കെ കാണറുണ്ടോ
ആഹ് കാണാറുണ്ട് ഇപ്പൊ ഫിഫ നടക്കുകല്ലേ
ഏതാ ഇഷ്ട്ടം ഏതാ? ആഹ് വേൾഡപ്പ് തൊടങ്ങാനായി വേൾഡപ്പ് അല്ലാതെ ഏതേം ഇഷ്ട്ടണ്ടോ മീൻസ് ഫുട്ബോൾ അല്ലാതെ
ഫുട്ബോൾ അല്ലാതെ ക്രിക്കറ്റ് കാണും ഞാൻ
ഫുട്മ്പോൾ അല്ലാതെ ക്രിക്കറ്റ് കാണും ഞാൻ ഓ ഏത് ആഹ് അയ്ശരി വല്ല്യ ആരാധകനാ ഓഹ് ഓഹ് ഓഹ് ഏത് ഫൈനൽസാ ഇഷ്ട്ടം ഐ പി എല്ലോ അല്ലെങ്കി വേറെ ഏന്തെങ്കിലും ആണോ ബി ബി യെല്ലോ
ഐ പി എല്ലില് ഞാൻ ആർ സി ബി യാ ഐ പി എല്ലാണ് കൂടുതല് കാണുന്നത്.
ബി യാ ഐ പി എല്ലാ ആർ സി ബി യാ ഓഹ് ഓഹ് കോലി ഫാനാപ്പോ
അതെ കോലി ഫാനാ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞാനും കാണാറുണ്ട്.
ആഹ് ഏത് ടീമാ സി എസ് കെയോ?
സൊ പൊളിയാണ് സി എസ് ക്കെ ചെറിയൊരു പക്ഷെ കൊഴപ്പ എന്താച്ചാല് ധോ ധോണി അല്ല ധോണി ധോണി ധോണി കിട്ടി പക്ഷെ കൊഴപ്പന്താന്ന് വച്ചിട്ടണ്ടെങ്കി ഇപ്പ രണ്ടീസം ആയിട്ട് സി എസ് കേ അത്ര ഫോം ഒന്നും അല്ല.
അതെ
മീൻസ് തീരെ അത്ര തീരെ ഒരു ലോക്കൗട്ട് പോലെത്തെല്ല അവന്മാരുടെ ടീം ആണ് ഇപ്പോ പക്ഷെ ഉം ആർ സി ബി നല്ല ഫോമാട്ടോ
ഉം കെ എസ് കെ ടെ പ്ലേയേഴ്സ് ഒന്നും ഫോമിലല്ല ഒരാള് പോലും ഫോമിലല്ലാ അതാ പ്രശ്നം.
ആഹ് ഫോമോല് ഷ് നല്ലെ പ്ലെയേഴ്സ്നെ ഇട്ക്ക്ണൂല്ല്യാ അങ്ങൻത്തൊര്ത്ണ്ട് ഈ ആഹ് ഈ കഴിഞ്ഞ ഇതേലൊക്കെ ആകെ സ് സഞ്ജുവിനെ കിട്ടുണൊള്ളൂ പിന്നെ ഉള്ള ഇവിടുത്തെ പ്ലയേഴ്സിനൊന്നും ഏതോ രണ്ട് പ്ലെയറിനെ ഇരെത്തെട്ട് കോടിക്കെട്ത്തതാ ന്നിട്ടും ഓര് ആ പെർഫോമെൻസ് ഓര് തന്നിട്ടില്ല്യാ
എല്ലാം പുതിയ പ്ലെയേസായിര്ന്നു
ആഹ് അതന്നെ
കമേഴ്സിനെ എട്ക്ക്ന്നെ
ആഹ് ഈ പണ്ടത്തൊര് സ്കോഡ്ല്ലേ അത് ആ വൈബങ്ങട്ട് കിട്ട്ൽ പണ്ടത്തെ സി എച്ച് കെള്ള വൈബാണ്ട് കിട്ട്ല്ല്യാ
ആഹ്
ഇപ്പ ഇര് മൌണ്ട് സി എസ് കെ പറയ്ണ്ടെങ്കിപ്പ ഇര്ന്നൂര് എല്ലാം അധികമായിട്ട് ഇടും ഇര്ന്നൂറ് റൊക്കടക്കും പ്പൊ അവർക്കാണല്ലോ ഏറ്റവും കൂട്തൽ ഇര്ന്നൂറ്ള്ളത് സി എസ് കേയ്ക്ക് ഇത്പ്പൊ അതൂല്ല ഇത്പ്പോ ഒര് ഫസ്റ്റാേഡർ ഫസ്റ്റ്ത്തെ ബാറ്റിന് തീർന്നിണ്ടെങ്കി പിന്നെ അങ്ങനെ അങ്ങനെ വി ക്കറ്റ് പാെയ്ക്കോണ്ടേരി ക്കും മിഡിലോഡറൊന്നും ഇല്ല്യാ പണ്ട് മിഡിലോഡ് ആയിട്ട് ആര് ധോണിണ്ടാര്ന്ന് പ്പതൂല്ല്യാ
ധോണി ഉണ്ടാര്ന്ന് റൈഡു ഉണ്ടാര്ന്ന് ജഡേജ ഉണ്ടായ്ര്ന്ന്
അത് തന്നെ മി മിഡിലോഡർ ശക്ത്യാര്ന്ന് സി എസ് കേന്റെ അ ബ്രാവു ഉണ്ടായിരുന്നു ഡിജെ പ്രേ പ്ര ബ്രാവു ഉണ്ടാര്ന്ന് ബിജെ ബ്രാവുവും അത് മറക്കാൻ പറ്റുവോ എത്രെ നല്ല മാെമൻസെര്ന്നില്ലേ കൊറേ ഉം പ്രായം മിഡിലോഡറില്ല അതാണ് മെയിനിഷ്യൂ എപ്പം മാറാ മതിഞ്ഞ് അട്ത്ത ദീസംഞ്ഞ് മാറ്റാ മത്യേനി നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവന്ന്ട്ട് എങ്ങനെങ്കിലൊക്കെ മ്മ് പാർസി പക്ഷെ നല്ല ഫോമാണല്ലോ രണ്ടീസായിട്ടും പക്ഷെ നല്ല പെർഫോമൻസ്ണ്ടവന്മാര്ക്ക് ഈ ആന്നേ രജത് പടിക്കര് വല്ലാ പഠിത്തറ ആയോണ്ടോ വായനേഷാണോ കുറച്ചൂടി ഫോം
ജറ്റ് പടിക്കർ മാത്രംല്ല ടി കെ വന്നതാ വലിയൊരു
ഓഹ് ഓഹ് ഓഹ് ഓഹ് അത് ശരി അത് ശരി അത് ശരി ആ ജിനേഷ് കാർക്ക് മറ്റേകോച്ചിംഗ് സ്റ്റാഫ് ആയിണല്ലോ
കോച്ചിങ് സ്റ്റാഫായപ്പം ടീമിന്റെ തലവര തന്നെ മാറി
ഓ ഓ ഓ അതെന്നെ അതെന്നെ സത്യ പറഞ്ഞാൽ നല്ല ഫോമില. കാരണം അടിച് തെറിപ്പിച്ചു അടിക്കാന്ന് പറ ഞ്ഞാൽ വെല്ല്യ കാര്യം തന്നെയാ. അട്ത്തൊല്ലം എന്താറ്ന്ന്‌ അവസ്ഥ എന്താറ്ന്നർഞോ അവൻമാര് സ്ക്കോഡുണ്ട് പ്ലെയറുണ്ട് എല്ലാരുണ്ട്.
എല്ലാരും ഫോമിലുവ
ആ അതന്നെ എല്ലാരും ഹോമിലാ എന്തായാലും അത് കാണണം. അട്ത്ത ഇനിപ്പം ഏതാ മേയ്യ്ല മേയ്യിലല്ലേ തൊടങ്ങുക ഇയി മേയ്യിൽ മാറിപ്പോയി മാർ
മാർച്ചിൽ. മാർച്ചവസാനം. മാർച്ച് അവസാനൊക പോകു
മാർച്ച് അവസാനം തൊടങ്ങിട്ട് പിന്നെ മെയ്യ് ലാസ്റ്റ് പകുതിക്ക് ലാസ്റ്റ് ആവുമ്പം.
മ്മ്
മ്മ് മ്മ്മ് ന്നാ ശെരി ബ്രോ. ഓക്കെ ശെരി ന്നാ
ഓക്കേ എന്നാ ശെരി